ഹലോ ആഹ് എന്തെടുക്കുവാ? ഏഹ്. പഠിക്കുവാന്നോ? നീ എവിടം വരെ പട്ച്ചീർത്തു.
ഇൻഫെക്ഷൻ മൈക്രോബയോളജിയാ പരീക്ഷ. അഹ് രണ്ടും പഠിച്ചു പക്ഷെ പഠിച്ചു വന്ന ഭയ്ങ്കര ടെൻഷൻ മറന്ന് പോവോന്ന്. അതോണ്ട് അതിങ്ങനെ വീണ്ടും വീണ്ടും പഠിച്ചോണ്ടിരിക്കുവാ.
ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും മറന്നോവും വീണ്ടും നോക്കും രാത്രിയാവുമ്പ. കെടക്കുമ്പോ വീണ്ടും മറന്ന് പോവും.
ആഹ് ഇപ്പൊ രാ ഇങ്ങനെ കെടന്നൊറങ്ങുമ്പഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോജിക്കും അതിന്റെ സ്റ്റെപ്പും ആ. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും സ്റ്റെപ്പ് ഇങ്ങ എ ഏതെങ്കിലും ഒരു പോയിന്റ് പോകുമ്പോ ണ്ടല്ലോ അപ്പൊ ഭയ്ങ്കര ടെൻഷനാ.
ഉം ഉം. പിന്നെ. കേക്കുന്നില്ലടീ ഞാനോ?
എല്ലാ ചോർന്ന്.
ഞാനാണെങ്കിൽ. ഇന് ഹ് എനിക്ക് സത്യം പറ്ഞ്ഞ ചാപ്റ്റർന്റെ പേരൊന്നും അറിയത്തില്ല നന്നന്ന് പറയുന്ന ഞാൻ എഴ്‌തി എട്ത്തിട്ട് നോട്ട് ഹ്. നോട്ട് ചാറ്റ് ജി പി ടി യും എട്ത്തിട്ട് ഇരുന്ന് പഠിക്കുക.
ഞാനും അതെ ചാറ്റ് ജി പി ടി വെച്ചാ പഠിക്കുന്നെ.
ഹ്മ്.
കോളേജി വെറുതെ പൈസ കൊട്ക്കുന്നതാ.
ശെരിയാകും അവർക്കൊന്നും അറ ഇല്ല ഹ്മ്.
മൈക്രോബയോളജി ആണോ എളുപ്പം പഠിക്കാന്.
ആഹ് മൈക്രോ ബയോ കൊർച്ചും കൂടെ പഠിക്കായെളുപ്പം ഇൻഫെക്ഷൻ കണ്ട്രോളിനെക്ക.
എല്ലാർക്കും അതാ എളുപ്പം എനിക്കും മൈക്രോവയോളജ്യാ ഇച്ചിരി കട്ടിയുള്ള വാക്കുകളുണ്ടെങ്കിലും. പഠിക്കാൻ എളുപ്പം അതല്ലേ?
അത് ഓർത്തിരിക്കും പക്ഷെ ഇൻഫെക്ഷൻകൺട്രോളാണെങ്കി. പെട്ടെന്ന് വ.
അഹ് നോ അ അത് ഒത്തിരി പോയിന്റ്ല്ലേ?
ആഹ്. ആഹ്. ഹേ നീ പറയുന്നഒന്നും വ്യക്തമായിട്ട് കേക്കുന്നില്ല. ആഹ് തോന്ന് ന്നു
പിന്നെ.